ഹലോ കേൾക്ക്ണ്ല്ലേ എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങള്
എന്താ നല്ല വിശേഷം തന്നെ ഭക്ഷണം കഴിച്ചോ
ഓഹ് ഫുഡ്‌ ഒക്കെ കഴിച്ചു മഴണ്ടാട
ഉം ഇല്ലല്ല മഴല്ലാ രണ്ടൂസായി ഇന്നക്ക് ഇങ്ങനെ വെയില
ഓഹ് മൈ ഓഹ്
ഉം ഫാനിന്റെ സൗണ്ട് ആവും
ആഹ് ഫേന്റെ സൗണ്ടായിരിക്കുന്നു അല്ലെ ആഹ് ആഹ് ഞങ്ങൾന്താ വർക്ക് ചെയ്യ
ഇല്ലല്ല
ഹലോ
ഹലോ കേൾക്ക്ണില്ലേ
ആഹ് കേൾക്കണ്ടേ നിങ്ങൾ വർക്ക് ചെയ്യാനോ ചോ
ആഹ് അല്ലല്ല
വർക്ക് ചെയ്യാൻ ഏഹ് പിന്നെ പോയിട്ടൊന്നുല്ലേ തുവരെ കപ്ലീറ്റാക്കി ആഹ് നിങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ
ആഹ് പോയിരുന്നു നമ്മളിപ്പോ രണ്ടു ദിവസം ഞങ്ങള അടുത്തുള്ള ഒന്ന് പോയി
ആഹ് വെക്കേഷനൊക്കെല്ലേ മക്കൾക്ക് പോകാനുള്ള ആഗ്രഹ ആണല്ലോ ഉം മക്കൊക്കെ ഇഷ്ടാണോ ആഹ് ബീച്ചിലൊക്കെ പോണ
ആഹ് അവർക്ക് ഇഷ്ടാണ്
ആഹ് അതെ
നമ്മളാ കൊറച്ചു പോണം ഒരു ഒന്നര മണിക്ക് ഒന്നര മണിക്കോ അങ്ങനെയൊക്കെ പോയിട്ട്
ഉം എപ്പഴാ പോവലേ മറ്റേ
വൈകുന്നേരം ഉം ഉച്ചക്ക് ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ അല്ലല്ല നമ്മള് വണ്ടിക്കാന അങ്ങനെ പോക്കണോ നിങ്ങളെ ഇങ്ങനെ പോക്ക്
ഫാമിലി മൊത്തായിട്ടാ പോവല്
ആഹ് മക്കളും ഞാനും
ഓ ആഹ് അവ പോവും
ആഹ് ശരി അടുത്ത്ണ്ടോ
എടുത്തുന്നുണ്ട്തിന് മുക്കാ മണി കുറേ ഒരു ആഹ് ഒരു മണിക്കൂർ എങ്ങനെയാലും വേണം അഒടെണെങ്കില്. പോകുന്ന നല്ലരു സ്ഥലം എത്ര കണ്ടാലും മടക്കാത്തൊരു സ്ഥലാണല്ലോ ബീച്ചി എല്ലാരും എളുപ്പം പോക്ണ സ്ഥലാണ്. പെട്ടെന്ന് പോവാനും വരാനുംങ്ങനെ ടിക്കറ്റോ അതിന്റെ പൈസ ഒന്നും വാണ്ടല്ലോ ജസ്റ്റ് നമ്മക്ക് എത്ര തനുംമാണെങ്കിലും ചെലവഴിക്ക ആഹ് പ്പ ഇഞ്ഞി രാത്രി പോയല്ല അത് വേറെ വൈബാണ് രാത്രി പന്ത്രണ്ട്മണി ഒരണി അല്ല എല്ലാ ടൈപ്പും ആൾക്കാരും ഉണ്ടാവും ചെയ്യും അഒടെ ആഹ്. ഫാമിലി മത്താണ് അങ്ങനെ കപ്പിൾസ ആണ് അങ്ങനെ അല്ലാത്തതന്നെ എങ്ങനെ കുട്ട്യക്ക് അതും എൻജോയ്മെന്റ് ആണ് ആഹ്. ഓക്കെ പല ഇതാണല്ലോ വെറുതെങ്ങനെ നോക്കിത്താന ഒരു രസന്നെണ്.
ആഹ് അതെ രസാണ് പിന്നെ എന്താ വേറെന്താ ചെടികളോ അങ്ങനെ എന്തെലും ഒ ക്കെ ണ്ടാക്കുണ്ടോ ചെടി?
ഉം ഉം അങ്ങനെ അങ്ങൻത്തെ ഇതൊന്നുംല്ലേ ഞാൻ ഓൺലൈൻ ട്യൂഷൻങ്ങനെ വർ ചെയ്യും പ്പൊ പിന്നെ ഒഴിവ്ണ്ടാവുമ്പക്കെ മ ക്കളിം കൊണ്ട് പിന്നെ ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവലാണ് ഇതിപ്പ എന്താ സവാരിയോ ഒട്ടക സവാരിക്കെ ണ്ട് തോന്ന്ണ്ട്. വിജ്രങ്ങളാവാത്തക്കെ ണ്ടോ?
ഇല്ലല്ല നമ്മള് പോയ അവടെന്നുംല്ല അവടെ ബോട്ടിങ് ഇണ്ടായിരുന്നു.
ആഹ് ആഹ് ബോട്ടിംഗ് ബടിം ണ്ട് ഇപ്പം പുതുതായിട്ട് ണ്ട് ർഞ്ഞു ക്ഷെ ക്കൊക്കെ കേറാൻ പേടിയാ നമുക്ക് ന്നെ പരിചയല്ലാത്തല്ലേ എലക്ക് ഇങ്ങനെ തിരിച്ച് മടങ്ങി അഹ്ടുമ്പം നമ്മക്കൊരു പൂതി ഇണ്ട് ന്നാലും എന്താണ് ഒരു പേടി ഉം കേറാനൊക്കെ ഒന്ന്
ആഹ് ഇവടെ പി പിന്നെ നമ്മള്പ്പോ രണ്ടിസം മുന്നേ പോയ അവടെ പിന്നെ വല്ലാണ്ടതില്ല തിരമാ അങ്ങനെ
ആഹ് തിരമാലന്റെ അനക്കം കുറഞ്ഞ്ണ് ല്ലേ?
ആഹ് അതെ അതല്ല അഹ് പിന്നെ ത അങ്ങൻത്തല്ലാ തോന്നുണു കടലും മീനൊക്കെ എങ്ങനെ പർഞ്ഞു അങ്ങനെങ്ങട്ട് ഇതില്ലാത്തൊരു ടൈപ്പെന്നു ഒരുമിച്ച് അങ്ങനെ ഇണ്ടാവ അങ്ങൻ ആഹ് ആഹ് അവടെ അങ്ങനെയാണ് അപ്പൊ പിന്നെ നമുക്ക് പേടില്ല മറ്റേത് പേടിയാണ്.
ആഹ് അല്ല ഇപ്പൊ പൊതുവെ തേഞ്ഞ് പൊതു തീരുമാനം ഇല്ല ജനങ്ങളോ പോച്ച് ആഹ് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് അത് അങ്ങനെയാണ് ഈ തിരമാല അനക്കെല്ലാം മറ്റേ തിരമാല അങ്ങനെ അടിച്ച് വര്ണ ആഹ് സൗണ്ട് ണ്ടാവല്ലോ ന്ത അനങ്ങാതെ കെടക്കാല്ലേ
അഹ് ശെരി ഓരോ ടൈമും എന്താണവോ
ങ്ങളെ അത് ന്യൂസിലൊക്കേ വന്നിനില്ല്യോ ഫുള്ള് തിരമാല കാണിച്ചര്ലാന്ന് പർഞ്ഞി ഇപ്പ ബീച്ചക്കെ ആകെ മാറ്റിണ്പ്പടെ സു അടിപൊളിയാക്കിണ് പിന്നെ ഈ തെരുവ് കടകളൊക്കെ ഇണ്ടാവല്ലോ അവർക്ക് പ്രത്യേകം ഏഹ് ഇവടെ സജ്ജീകരിച്ചാണ്ട് നല്ല വൃത്തിയാക്കി ഇതാക്കി ആക്കീണ്. സെറ്റപ്പിലാണ് പീടികളൊക്കെ ഇള്ളത് കാണാനാ ഭംഗി രാത്രിയൊക്കെ ല്ല അഹന്താണ് എൽ ഇഡി ബൾബ് അങ്ങൻത്തെ അലങ്കരിച്ചാണ്ട് നല്ല ഭംഗി ഗിംയാ കാണാൻ നമുക്ക് എന്ത കണ്ടാ തന്നെ എന്തെ അയില് ളേള വാങ്ങി കഴി ക്കാൻ തോന്നും അത്രക്ക് അത്രയ്ക്ക് കളർ ഫുള്ളാ പൊതുവെ നമ്മള് ഇങ്ങനെ വെറുതെ നടക്കുമ്പോ നമ ഇങ്ങൻത്തക്കെ പിന്നെ വാങ്ങുല്ലോ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ചെ ചെറിയ വെല സാധനങ്ങളും ഉപ്പിലിട്ടതും ഐസ് ചോരണ്ടി ഒക്കെ കഴിച്ചിട്ടുണ്ടോ ഐസ് ചോരണ്ടി നിങ്ങൾെന്താ പറയാന്ന് എനിക്കറിയൂല
ഏതാണ്
ഐസ് ഒരതി ഞങ്ങൾ അങ്ങനെ പറയാറ്
ഒരൈ സർ പക്ഷെ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക്‌ അങ്ങനത്തേനോട് ആഹ് ആഹ് കണ്ടിട്ടുണ്ട് ഞമ്മക്ക് അങ്ങനെ കഴിക്കാന തോന്നണ് അങ്ങനെ തോന്നിയിട്ടില്ല
ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇങ്ങെ കാണാന്നുള്ളത് അല്ലാതെ ഇതുവരെ വാങ്ങി കഴിച്ചിട്ടില്ല ഞാൻ നല്ല ടെസ്റ്റുള്ള ഓരോരുത്തർക്ക് ഒരോ ടേസ്റ്റ്
ആഹ് അങ്ങനെുണ്ടല്ലോ ഉം
മധുരുള്ളതും എരിവുള്ളള്ളും ഒക്കെണ്ടായിരുന്നു അപ്പൊക്കേ ടേസ്റ്റ് നോക്കി ഒക്കെല്ലാരും ഇങ്ങനെ പറയഇണ്ടാർന്ന് ബീച്ചിൽ പോയി അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറയണകേക്കുമ്പോ ആഹ് അങ്ങനെ പറയണേ കേൾക്ക ആദ്യതന്നെ ഞാൻ കഴിച്ചാ സംഗതി ഫുഡ്‌ വലിയ ഇഷ്ടമായിട്ടൊന്നുമല്ല പിന്നെ ഹോട്ട് ചോക്ലേറ്റ് അതെന്നെ ഇപ്പൊ കഴിക്കാത്തുള്ളൂ കൂട്ടത്തില് അത് ടേസ്റ്റ്യൊന്നും എനിക്ക് അറിയൂലാട്ടോ
കല്ലുമ്മക്കായൻന്റെ നേറച്ചത് ച്ചത് അതൊന്നും എനിക്ക് അതിനൊക്കെ ഭയങ്കര ഇഷ്ട അല്ല ഇവിടെവല്ലൂർക്കു വല്ലോ ർക്കൊക്കെ അവരോക്കെ ഇങ്ങനെ പറയും പക്ഷെ എനിക്ക അതും ഇഷ്ടല്ല
ഏ നിങ്ങൾ അവര് കഴിക്കാത്തതാണോ അതോ പൊതുവേ
അല്ലല്ല എനിക്കത് ഇഷ്ടം കഴിച്ചു നോക്കിയപ്പോ എനിക്ക്‌ ഇഷ്ടാവണില്ല
സീ ഫുഡോട് താല്പര്യംണ്ടാ അത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ നന്നായിട്ട്
ആഹ് അത് ഇന്റെപ്പ ഇവിടെ മോക്ക് മക്കൾക്കൊക്കെ അവരൊക്കെ ഭയങ്കരതായിട്ട് ഇവിടന്ന് എവിടെ കണ്ടാലും വാങ്ങിച്ചിട്ട് വരും അല്ല അങ്ങനത്തിന്നാ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്
പിന്നെ പാനീപൂരി ഉണ്ടാവല്ലോ അത് ഇപ്പറഞ്ഞമാതിരി എല്ലാരുംങ്ങനൊക്കെയായിട്ടു ആഹ് എല്ലാരും കഴിക്കണം കണ്ട്സംഗതി ഞാനും ചോയിച്ചു വാങ്ങി എനിക്കിഷ് ഇഷ്ട്ടം ഉണ്ടായില്ല അതിൽത്തെ വെള്ളം ക്കൊടൊയ്ച്ച്കറി
ഇനികുഷ്ട്ടായി ക്കെ നമ്മള വീടിന്റെ അടുത്ത് തന്നെ ഇണ്ട് ഉണ്ടാക്ക്‌ണ്ട് ആഹ്അതൊക്കെ മക്കൾക്കൊക്കെ എന്തോരു കാര്യാണോ പാനിപൂരി പറഞ്ഞ ആഹ് ഭയങ്കര ഇഷ്ടാണ് അത് എത്ര പ്ലേറ്റ് കുട്ടികൾ വാങ്ങിപോയി,, നമുക്ക് അടുത്തന്നെ ഇണ്ട് ഇപേയ് വീട്പ്പൊ ബൈപ്പാസ് അങ്ങനെ വീടിന്റെ അടുത്താണ് ഇപ്പ കൊയപ്പമില്ല ഫുള്ളങ്ങനത്തെ കച്ചവടങ്ങളാ ഞങ്ങൾക്കെ അടുത്തുകൂടി ഇങ്ങനെ കോറെചാണ്ട് ഇറങ്ങിയാ മതി ഒന്നങ്ങണ്ട് എറങ്ങിപ്പോയാൽ ന്നിട്ട് കുട്ടിൾത് വാങ്ങിച്ചിട്ട് പോരും ഓര്ക് ഭയങ്കരം എനിക്ക് അങ്ങേൻ അത് ഒന്നും ഇഷ്,,
ഇൻക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിക്കാനാകാണ്ടാണ് അത് എന്താ അപ്പൊ എന്താപ്പൊ ടേസ്റ്റ് ചെയ്ത് നൊക്കണം അങ്ങനെ തോന്നിയാണ്ട് തിന്നത് ഞാൻ ഞമ്മൾ ടിവിയിലു അങ്ങനെയൊക്കെ കാണും ചെയ്യും സാധനം പാനിപൂരി പാനി പൂരി പറഞ്ഞാണ്ട് വാഴ നെറച്ച് കഴിക്ക്‌ണോം കാണ ഷെ തിന്നോക്ക്‌മ്പോ ആകെ ആഹ ഒരു രസല്ല ഓൽക്കോത്ത ടൈസ്റ്റ് ആണ് പിന്നെ മാങ്ങ ഉപ്പ്ല്ട്ടെ കയ്‌തചക്ക ഉപ്പിലിട്ടെ അങ്ങനത്തെക്കെ നല്ല ഇഷ്ടാണ് അത് വാങ്ങി കഴിക്കുവാ ഉപ്പും മോളൊകും കൂട്ടിയാണ്ട് നാന്നായിട്ട് കഴിക്ക്‌ണ ആൾക്കാര ഓഹ് രസാണ് കുട്ടിയക്ക്‌ നല്ല ബൈബാണ് ആണ് എത്രയും ഓടിച്ചാടി നടന്നാല് ഇങ്ങനെ ആഹ് പിന്നെപ്പാ ജോശ്യനെ മൂന്ന് മണിക്കാണ് ടൈം ആയിക്കൊണ്ടിരികാണ്
ആഹ് വെക്കേഷനിപ്പ തൊടങ്ങീട്ടുണ്ടാവല്ലേ
ആഹ് മൂന്ന് മണിക്ക്‌ കാണ്ന്നെ ഇല്ല മദ്രസണ്ട് സഹാ സാഹത്തിലെ ആഹ് ആഹ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ എട്ക്ക്‌ണ്ടാവും വെക്കേഷനായ്ന്റെ ടൈമാണ് ഇനി ആഹ് ടൈമ് മാറും നിഒന്നെങ്കില് വൈകുന്നേരം ആവു അല്ലെ നൈറ്റ് ആവും ക്ലാസ് മക്കളക്കെ പഠിക്കണതാണോ
ആഹ് ഒരു രണ്ട വല്ലിയോള് രണ്ടാ കോളേജാണ് ചെറി ചെറിയ രണ്ടാളും സ്കൂളിലെന്നെ
ആഹ് തന്നെ അവരൊക്കെ കൂടെ എല്ലാരും ഒ ഒന്നിച്ചേന്നെങ്ങള് പോവല്
ഞങ്ങ വല്ല്യോരെ കിട്ടൂല്ല ഓരിക്ക് കോളേജും മൂത്ത അവിടെ ഹോസ്റ്റൽലാണ് ഒരാള്
ആഹ് ആഹ് അവർക്ക് വേറെ വൈബാണല്ലോ അവര് വേറെ പോവും ഉം ആഹ്
ചെറിയവരെക്കൊണ്ട് ഒന്നാത്തത് മറ്റ ഒരാള് നയൻത്ത്ക്ക്‌ നയൻത്തിലാണ് ഇനിയ ത്ത് കാണ് അവൾക്കെന്നെ വല്ലിയോരു ഇത് ഇതൊന്നുല്ല നമ്മള ഓൽക്ക്ങ്ങനെ എല്ലാരും വാണല്ലോ അവുങ്ങനെ കാത്തുനി ന്നിട്ട് ഞങ്ങള്ങ്ങ് അതുകൊണ്ടാണ് ഞങ്ങള്ങ്ങനെ എവ്ട്ക്കേലൊന്ന് ഒരുമിച്ച് പക്ഷെ അവ്ക്ക് എക്സാമും കാര്യങ്ങളും ഞങ്ങൾ പറയും പിന്നെ ഓര് ഇപ്പം ഇനിപ്പം രണ്ടാമത്താള് ഓളെക്സാമ് ഒന്ന് ഇന്ന് കഴിഞ്ഞു ഇനി അട്ത്തെ ഒരു കോയ്ക്കോട് അടുത്തൊക്കെ ഓൽ പോയിനി ഇനിപ്പോ മറ്റേ ഐവിണ്ടല്ലോ അവന് കാശ്മീര് അതങ്ങനെ പോകും ഹഹ
ആഹ് ആഹ്
ഞമ്മളു ഓരെ ആഹ് ഞമ്മളു ഒരെങ്ങനെ വെയ്റ്റ് ചെയ്തു എല്ലാം കയാ അപ്പോക്കുംഹഹ ഇവിടെ വെക്കേഷൻ തീർന്നു പറഞ്ഞ് ഓരട്ത്ത് പിന്ന ഓര് പോവും ചെയ്യും
പെട്ടെന്ന് പോയി വരാന്ത് സുഖം തന്നെ സുഖം ന്നാ എപ്പം പോവും ചെയ്യാ രാത്രി എത്ര എത്ര ആൾക്കാരല്ലെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി പ്രായള്ളാൾക്കാര് ക്ഷെ ത്രീ പിന്നെ കടകളൊക്കൊരു പന്ത്രണ്ട് മണിയൊക്കാമ്പത്തടക്കും തോന്ന്ണ്ട്
അയിശെരി അവള രാത്രി നല്ല അയിന് ഇവിടെപ്പോ ഞമ്മക്കന്നെ ബൈപ്പാസ് അങ്ങനെ
ആഹ്
രാത്രി പൊറത്ത് ഫുള്ള് ആൾക്കാരാന്നറയും ഞാനൊന്നങ്ങനെ രാത്രി എനിക്കൊക്കെ ടൈമിങ് അങ്ങനെ കടക്ക മക്കളങ്ങനെ പറയും എല്ലാരും പുറത്ത് ത്തെറങ്ങണ്ങ്ങള് കെടന്നൊറങ്ങിക്കോളീന്നറയും
ആഹ് അയിക്ക ഞാൻ രാത്രീല് പൊറത്തു പോയി ഭക്ഷണം കഴിക്ക അല്ലാരു എറങ്ങി നടക്കണ ടൈമാണ് സ്ട്രീറ്റ് ഫുഡും അങ്ങനെയൊക്കായിട്ട്
ഇപ്പൊ പൊറം രാജ്യങ്ങള് മാരി അമ്മളിവിടെയും ഉം ഉം പക്ഷെത് നല്ലതല്ല മക്കക്ക് പറഞ്ഞ മനസ് പക്ഷെ ശരീരത്തിന് നല്ലതല്ലറയേ ആ നേരത്തെ ഫുഡ് കഴിക്കണം ഒറക്കം കളഞ്ഞിട്ടും മക്കളേന്നും അങ്ങനെ കിട്ടൂലാനീ ഹെഹെഹ് ജനറേഷൻ
ആഹ് ഷെതെക്കെ കാണാനും ഒക്കെ ത്രില്ഡ് ആണല്ലേ മറ്റും കാര്യങ്ങളും ഓരോന്ന് അലങ്കരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് കാണുമ്പോ അതക്ക രസായിട്ട് സോടുകൂടി ചെലവേക്കാണ്ട് രസാണ് സംഭവം പക്ഷേ ല്യേ അവനാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ അധികം ക്യാഷില്ലാത്ത പിന്നെ ക്ഷണായിര്ക്കും ചെയ്യും.
ആഹ്, വല്യൊരിതു ണ്ടാവൂലല്ലോ.
ആഹ്, ഇപ്പങ്ങനെ ബ്രോസ്റ്റ് അങ്ങൻത്തൊന്നും കഴിക്കുന്നില്ലോ ഒക്കെ ചെർ ചെറ്യേ ഫുഡിങ്ങനെ
ആഹ് അതാണ്.
സാധനങ്ങളൊന്നും കഴിക്കണില്ല്യെട്ടോ രസായിട്ട് ഇങ്ങനെ പോണം ഒക്കെങ്ങനെ പുഴന്റെ വക്കത്ത് അങ്ങനെ പാലത്തിൻ്റടുത്ത് അങ്ങനൊക്കെ അങ്ങനൊക്കെ അങ്ങ് പോവില്ല. ആഹ്, ആഹ് സൊ ഞമ്മള് വട്ന്ന് വീട്ട്ന്ന് ആണ്ട് കഴിക്കാൻ എല്ലാരും കൂടെ പോവും ഫാമിലി മൊത്തായിട്ട് പോവും. അല്ലാരുമ്പാടെ ക്കെണ്ടായാ രസാണ് സംഭവം. ഫാമിലി മൊത്താവുമ്പോ
പ്പൊ ഒന്നാമതതാണേ പ്പ അമ്മളൊരു ടൂറെനി ക്കന്ന് കമ്പല്ല പ്പ അമ്മള് മാത്രം പോകാന് ഞങ്ങക്കിപ്പ നാത്തൂമാരും കുട്ട്യളും ഞാൻ പറയാ ദൂരം പോയിട്ടില്ലെങ്കിലും ആഹ് എന്നാ ഓകെ